ഹലോ
ആഹ് കേക്ക്ൺല്ലേ
ആഹ് ഗുഡ് മോണിങ്ങ് ആ ഗുഡ് മോണിങ്ങ് കഴിഞ്ഞല്ലോ ഗുഡാഫ്റ്റർ നു എന്നാണ്ട് വിശേഷം
ആ ഗുഡാ ആഹ് നല്ല വിശേഷങ്ങൾ ചേച്ചിക്കോ
ഓഹ് നല്ല വിശേഷം മഴയിണ്ടോ അവടെ
ആഹ് മഴയിണ്ട് ഇന്നൊക്കെ മഴയിണ്ട്
ആഹ് കുട്ടികളൊക്കെ എന്നാ എടുക്കുന്ന് സുഖായിരിക്കുന്നോ
ആഹ് സുഖായിരിക്കുന്നു മ്
ചായേക്കെ
രണ്ടാള് സ്കൂൾ പോയി ആഹ് ചൊ ചായക്കെ കുടിച്ചു ഉച്ചക്ക് ഉച്ചക്കുള്ള ഫുഡ് കയിച്ചു മ് ഇന്ന് ഇഡലി അതും കഴിച്ചു കഴിഞ്ഞു പണിയൊക്കെ കയി സാമ്പാ
ആഹ് അപ്പൊ ഉച്ചത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ ആഹ് ഉച്ചത്തെ ജോ
ആഹ് അതൊക്കെ കയിഞ്ഞു അതൊക്കെ ന ആഹ് കയിഞ്ഞു ഇവടെ ചെറിയ ആള് കൊറച്ച് പിടിച്ച് നടക്കാനൊക്കെ ആയി ഉച്ചക്ക് സ്പെഷ്യല് പ്രത്യേകിച്ചൊന്നുല്ല പരിപ്പ് കറി അതൊക്കെ ഇന്നലെ മീൻ കറിക്കെ ഒണ്ടായിരുന്നു അപ്പം ഇന്ന് പരി
ആഹ് ഇവടെ കാലത്തെല്ല പരിപാടിയും കയിഞ്ഞു ഉച്ചത്തെ പരിപാടിയൊക്കെ കയിഞ്ഞെള്ള സാമ്പാറ്, തോരൻ, അച്ചാറ് അങ്ങനെ
അതെയോ മോന് സ്കൂൾ പോയോ
ആഹ് പോയി പോയി പോയി
അതെല്ലെ എന്താ ഇന്നലെക്കെ ഹെവി മഴായിരുന്നു കൊറവാ
ആഹ് ഇന്നലെ ഇവടെയും മഴയിണ്ടായിരുന്ന് ഇന്ന് മഴയില്ലെങ്കിലും മൂടിക്കെട്ടി നൽക്കുവാ
ആഹ് ഇവടെതന്നെ എന്താണ് വാഷ് ചെയ്തിട്ടൊക്കെ അലക്കാ നിട്ടു
ആഹ് അല‌ക്കി കഴിഞ്ഞ ഒണങ്ങാൻ പാടാണ് മഴയ കാരണം വെയിലില്ലാത്തത് കൊണ്ട് ഒണക്കി എടുക്കാൻ പാടാണ് തുണികളൊക്കെ
ഉം
പിന്നെ മറ്റേ ആൾടെ പേര് ഞാൻ മറന്നുപോയി ആള് കൂടെ ഇണ്ടോ ഇപ്പോഴും?
ആഹ് ഇവടെണ്ടല്ലോ
ഉണ്ടല്ലേ ആള് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ?
അറീല്ല
ആഹ് എന്നാ പിന്നെ വേറെന്നാ ഇണ്ട് വേറെ പൊർ ത്തു വല്ല ജോലിക്കും പോകുന്നുണ്ടോ ഇപ്പ
ഇല്ല ഞാന് ഓൺലൈൻ അവള് ആഹ് അത് കാരണം ഫോണ് അധികം യൂസ് ചെയ്യ്ണെ കണ്ടിട്ടില്ല
ആണല്ലേ അല്ല പൊ പൊറ ത് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ? വീട്ട് കുട്ടികളെ ഒള്ളതു കൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യാണ് ഇപ്പം
ഓൺലൈൻ ഇപ്പൊ ഓൺലൈല് എന്താ ടീച്ചർ ആയിട്ടില്ലേ ഞാന് വർക്ക് ചെയ്യാന് ഉദ്ദേശി
ചെയ്യാൻ ആണല്ലേ
ഉം ആഹ് ആഹ് അപ്പൊ എന്താ പറയാ അതിന്റെ എന്താണ് ക്ലാസ് വന്നു പർഞ്ഞാ ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യും
വർക്ക് യ്യല്ലേ ആഹ് പിന്നെ വേറെ എന്തൊക്കെണ്ട് വേറെ വർക്കൊന്നും ഓൺലൈനിൽ ചെയ്യുന്നുണ്ടോ വേറെ എന്തെലും ബിസിനസ് ചെയ്യന്നുണ്ടോ ഇല്ലല്ലോ
ബിസിനസ്സ് ഓൺലൈല് ഒന്നും ചെയ്യില്ല മറ്റേ ആഹ് അതോ ഒന്നും മാത്രം ലാസിയോന്റെ
ആണല്ലേ ആഹ് ലാസ് ഓന്റെ വർക്ക്
ഉം ഏട്ടനോക്കെ പോയോ വർക്കിന്
താണ് ആഹ് പോയി പോയി പോയിട്ട് വന്ന് ന്ന്ട്ട് പ്പോ പോട്ടും പോയി
അതെയോ
മുത്ത കുട്ടി എൽ കെജില് എൽ കെജിലാ പഠിക്കുന്നെ
മൂന്നാം ക്ലാസ് എത്തി
ആഹ് മൂന്നാം ക്ലാസ്സിലയല്ലേ ആഹ്
ഉം മൂന്നാം ക്ലാസ്സിലെത്തി എൽ കെ ജി ചേർത്തിട്ടുണ്ട്
ആഹ് എളയാളാണ് എൽ കെ ജില് ആഹ് ആഹ്
ആഹ് മൂന്നാമത്തെ ആൾക്ക് പത്തു മാസം
പത്ത് മാസം
ഉം ആ വേറെന്താ
പിന്നെ അല ഏഹ് കുളിക്കലും അലക്കലൊക്കെ കഴിഞ്ഞോ?
ഓഹ് അതൊക്കെ കഴിഞ്ഞു
ആഹ് ഇവിടെയും നേരത്തെ എല്ലാ പരിപാടിയും കഴിഞ് പിന്നെ തുണി ഒണങ്ങി കിട്ടാനാണ് പാട്
ഓഹ് അങ്ങട് ചേച്ചിനെ വിളിക്കും ചേച്ചി വിളിക്ക ആ ടൈമില് ഞാന് മഴ പാറണു പറഞ്ട്ട് എടുത്തു
ആണല്ലേ
തുണി ഇതപ്പ വെയിലടിക്കുന്നോട്ട് വീണ്ടും മോളി കയറിയിട്ടുണ്ട്
കൊണ്ടോയി തുണി ഇടമ്പോ എന്താ മഴ പൊടിയാൻ തുടങ്ങും അതെടുത്ത് നമ്മൾ അകത്തോട്ടൊക്കെ കൊണ്ട് ഇട്ട് കഴിയുമ്പം മഴ നിക്കും ഇടുക വാരുക ഇത് ഇന്നിപ്പോൾ ഇവിടെയും പരിപാടി ഇതൊക്കെ തന്നെയാണ് മഴ വന്ന് കഴിഞ്ഞൽ തുണി ഉണക്കി എടുക്കാനാണ് പാട് അല്ലെങ്കിൽ നമുക്ക് വെയില് കിട്ടണം ന്നാലെ
ഉം ഇപ്പോ ടെറിസിന്റെ മോളില് ടെറിസിന്റെ മോളിൽ കൊണ്ടോയിട്ട ഇടാറ്
ആഹ് ഇവിടെയും അങ്ങനെക്കെ തന്നെയാണ് എന്നാലും നമുക്ക് സൂര്യപ്രകാശം കൊണ്ടില്ലെങ്കിൽ ഏഹ് ഒരിതല്ലേ തുണിക്ക്
ഉം
അവിടെ കിടന്ന് കഴിഞ്ഞാൽ ഏഹ് നമ്മള് മഴ ഇങ്ങനെ ഉണങ്ങിയാലും ഒരു സ്മെല്ലുണ്ടാകും തുണിക്ക് അല്ലേൽ നല്ല വെയില് വരണം വെയിലുണ്ടെങ്കിൽ പിന്നെ കൊഴപ്പല്ല
ആഹ്
പിന്നെ പിന്നെന്തുണ്ട് വിശേഷം വേറെ ഒന്നുല്ലല്ലോ
ഇല്ല ഇല്ല
ഇല്ല ഇല്ല
മോന്
ഓണത്തിന് അവനിപ്പ നാലില്
ഉ
നാലാ ക്ലാസ്സിലാണ് ഏഹ് ട്യൂഷനൊക്കെ ഉണ്ട് കുറെണ്ട് മറ്റേ കോളേജിൽ പഠിക്കുന്ന പിള്ളേര് പഠിക്കുന്ന പോലെ കുറെ പഠി
പിന്നെ എന്താ ഞാൻ എപ്പ എനിക്ക് രണ്ടാമതും കൂടി റ്റണില്ല ഞാൻ ഒരു മാസം ട്രൈ ഇക്ക ഗൾഫി
ആഹ് ഗൾഫിൽ പോയല്ലേ ആഹ്
ആഹ് മോളെ പ്രസവിച്ച് തൊണ്ണൂറ് തൊണ്ണൂറിന്റെ അന്ന്
കൊറേ ആയോ പോയിട്ട് അഞ്ച് മാസം
അഞ്ചു മാസം ആഹ് മോളെ പ്രസ വിച്ചു സമയത്ത് എന്താണ് എളയച്ചി ഒരു ചെ തൊട്ടു താഴ തൻസിന്റെ തൊട്ടു താഴള്ള അവരുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കയിഞ്ഞിട്ട് പോയി എന്റെ പ്രസവം കഴി ഞ്ഞിട്ട് അങ്ങനെ കല്യാണം ഉണ്ടായിരുന്നു
ആണല്ലേ
ആഹ് തൻസി അവരിന്റെ തൊട്ട് താഴെ ഉള്ള ആള്
ആണല്ലേ ആഹ്
ആഹ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി
പോയി
പിന്നെ എന്താണ് അപ്പൊ പിന്നെ
ആടെ പോയിട്ട് നല്ലതണാ ആ ജോലിയൊക്കെ നല്ലതാണ് മെച്ചവുണ്ടോ ആഹ്
ആഹ് കൊ
അല്ല ചില ആൾക്കാര് ഗൾഫില് പോയി കഴിയുമ്പോ അവിടെ ചെന്ന് കഷ്ട പാടാണെന്നൊക്കെ പറയുന്നെ പറയുന്നുണ്ട് ചിലര് തിരിച്ചൊക്കെ പോരും അതാ ഞാൻ ചോദിച്ചത്
അതെ ഇക്ക മൂന്ന് മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോട്ട പോയത്
ആണല്ലേ ആഹ്
പക്ഷെ എന്താ പറയാ
ആഹ് നല്ല ജോലിയാണെങ്കി അവിടെ തന്നെ നി ക്കണതാ നല്ലത് നാട്ടില് നിക്ക്ണേലും നല്ലത് അവടെയാണ് നല്ലതെങ്കിൽ അവിടെ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കണതാ നല്ലത് ആഹ് എടക്ക് ആഹ് എടക്ക് അങ്ങനെ യുദ്ധവും എന്തൊക്കെ
ഉള്ള സമയായിരുന്നു ഇക്കാക്
ആണല്ലേ
ഉം കെ എസ് എഫ് ഇ ഇണ്ടായിരുന്നു അപ്പൊ കെ എസ് എഫ് ഇന്റെ അടവ്താ അടുത്ത മാസത്തോടെ കയിഞ്ഞു മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കൊറച്ചുണ്ടാവും
ആണല്ല മാസം പൈസയച്ചരോ അപ്പം
ഓ അയച്ചെരും
ആഹ് അപ്പൊ കുഴപ്പോല്ല കാര്യങ്ങളൊക്കെ നടന്നു പോകല്ലോ
മ്മ് കാര്യ
ആഹ് അപ്പ മറ്റേ അവളെ തിരക്കിന്ന് പപറഞ്ഞേര് അപ്പൊ ഓക്കെ ജോലിയൊക്കെ നടക്കട്ടെ ശെരി എന്നാ പിന്നെ വിളിക്കാം ഓക്കേ
ആഹ്
ശരിയെന്നാ